ഹലോ
ആഹ്
കേക്ക്ന്നുണ്ടോ?
ആഹ് കേക്ക കേക്ക.
ആഹ്.
എന്തെക്കെണ്ട്?
എന്ത് സുഖം തന്നെ അവിടെയോ എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം.
ഉം ഒരു കാര്യം ചോയ്ക്ക്യാൻ വേണ്ടിയായിരുന്നു നിനക്കെ ഈ യാത്ര അല്ലെ എവിടെലും ട്രിപ്പ് പോവാൻ ഇഷ്ടാണോ?
പിന്നെ ഭയങ്കര ഇഷ്ട്യാണ് പ്രത്യേച്ച് ഏതോലൊ ഇങ്ങനെ ഗ്രീനറി ആയിട്ട്ള്ള ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ പിടിച്ച സ്ഥലങ്ങൾ അത് ഭയങ്കര ഇഷ്ട.
ആഹ് എന്നെ പോലെന്നാ എനിക്കും അതേട്ടാ ഈ ഈ പ്രത്യേച്ച് ഈ മലകളോടെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒര് ഇഷ്ടാണ് പിന്നെ വള്ളച്ചാട്ടങ്ങളൊക്കെ കാണും അത് അതിനേക്കാളും വെല്ല്യൊരിഷ്ടാണിൻക്ക് അങ്ങന
ഉം എനിക്കറിയാ സൂരോദരോ ശെ സൂര്യോദരോന്ന് ഈ സൂരോ ര്യോധനം മറ്റേ സൺറൈസും സൺ സെറ്റൊക്കെല്ലേ അത് കാണാൻ ഭയങ്കരിഷ്ടാണ്.
ആഹ് ഈ അ ന്റെ ഫോട്ടോക്കെട്ക്കാന് നല്ല രസോല്ലേ നല്ല ഭംഗില് കിട്ടൂല്ലേ
അതായതെ ചെലെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെട്ക്കാണാണുമ്പോ കൊത്യാവും മൻഷ്യന് പക്ഷെ ചെലെ കാഴ്ചകള് നമക്ക് ക്യാമറയില് കാണ്ന്നേലും നേരിട്ട് കാണാനാണ് ഭംഗി എന്നാലും ചെല ഫോട്ടോഗ്രാഫേഴ്സും അവര് അവര്ടെ ടൈം മത്രയും സ്പെൻ്റെയ്ത് അടിപൊളിയായിട്ടൊക്കെട്ക്ക്ണെ കാണാറില്ലെ
ഉം അത് ശെര്യാണ്‌ട്ടോ പിന്നെ ഈ ചെലേലൊക്കെ നമക്കെന്താണി പൂളായി സൂക്ഷിക്ക്ണതും നല്ലതല്ലേ ശെരിക്ക്നും ഫോട്ടെട്ത്താലും നമക്കത് ഓർമ്മകൾള് സൂക്ഷിച്ച വെക്കാം പിന്നെം നമ്മടെ മനസ്സ് എ പ്പഴും ഓർത്തിരിക്കണോന്നില്ല അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെക്ക്ണത് അത് നമക്ക് ഗുണം ചെയ്യും
അല്ല എന്തായാലും പറഞ്ഞപ്പോഴാണ് രാവിലെ രാവിലെണീക്കണം സ സൺ റൈസിഷ്ടിണന്ന് പർഞ്ഞേ രാവിലെണീറ്റാലേ സൺറൈസ് കാണൻ പറ്റൊള്ളൂ
ആഹ് എനിക്കാ ശീലപ്പല്ലാട്ടാ പക്ഷെ ഞാൻ വേണെങ്കില് പതിയെ മാറ്റാൻ നോക്കാ.
ഞാന വെ അലാറം വെക്കും പക്ഷെ ഓഫെയ്ത് പിന്നെം കെടന്നൊറങ്ങും അതെന്നെ സ്ഥിരം പരിവാടി.
അതില് ഞാനും ചാമ്പലേനി ട്ടാ ആ ഒര് പരിവാടി എ എനി ക്ക് ഭയങ്കര പണ്യായി ഞാനീ അഞ്ച് മണിയാ അഞ്ച് മണിക്ക് അലാറാം വെച്ചോട്ങ്ങ്യാ ഒമ്പത് മണി വരെ ഇന്റെ സാനണ്ടാവും അഞ്ചേ അഞ്ച്, അഞ്ചേ പത്ത്, അഞ്ചേ കാല ഓരോ അഞ്ച് മിനിറ്റ് ഇടവേളയില് എന്റെലാറടിക്കും വെല്ലുപയോഗണ്ടോ
അതാണ് നമ്മടൊരു പ്രത്യേകത.
ഉം അതെ
അല്ല നമക്കെന്നാലെ ഒരു ചാലഞ്ച് സെറ്റാക്ക്യാലോ?
ഉം എന്ത് ചാലഞ്ചാണ്?
ചലഞ്ച് എന്താന്ന് വെച്ചഴിഞ്ഞാ നമ്മളൊരു ഒരാഴ്ചത്തേക്ക് എ എല്ലാ ദിവസേം എല്ലാസോം രാവിലെണിക്ക ന്നട്ട് ഗുഡ് മോണിംഗ്ടാ നമ്മളെന്തൊക്കെ മെസ്സേജാണ് ആവശ്യമുള്ളത് ആവശ്യല്ലതതൊക്കെട്ണത് ഇങ്ങനെ ന്തെങ്കിലുപകാരള്ളത് ചെയ്യാ
ആഹ് അത് കൊള്ളാം അങ്ങനെ ചെയ്താല് ആഹ് ഇച്ചിരി മോ ട്ടിവേഷനൊക്കെ കിട്ടൂട്ടാ കൊഴപ്പല്ല ചെയ്തോക്കാ.
ആഹ് അത്രേള്ളൂ കാര്യം.
അതെ യതെ പിന്നെ വേണേന്ന് ദിവസം കൊർഞ്ഞത് എന്താണ് അരമ അരമണിക്കൂറ് നമക്ക് പഠിച്ചാലോ.
ആഹ് അതൊരു നല്ല പരിപാട്യാണ് ട്ടോ എന്താന്ന് വെച്ചഴിഞ്ഞാലേ. നമ്മള് പുതിയ പുതിയ സ്കില്ലെളൊ ക്കിണ്ടാക്കിട്ക്ക്ണ നല്ലാണ് എപ്പൊ നോക്ക്യാലും നമ്മളീ ഈ ഫോണും ഇൻസ്റ്റൊക്കെ ല്ലേ നോക്കിക്കൊണ്ടിരിക്കണ അപ്പെന്തെങ്കിലൊരു ഹലോ
ആഹ് എടക്കൊന്ന് വിട്ട് പോയ അതാ ഞാൻ
ആഹ് അതെന്റെ ഫോണിന്റെ പ്രശ്നാ ന്നേ
ഉം അപ്പെവടെ പർഞ്ഞെത്യെ?
ആഹ് ഞാനെന്താ പർഞ്ഞതച്ചഴ്ഞ്ഞാ നമ്മളെടക്കെടക്ക് ഇങ്ങനെ എന്തെങ്കിലൊക്കെ പുതിയ സ്കില്ലൊക്കെ പഠിക്കണെങ്കി അ ഉപകാര പ്പെടും നമ്മക്ക് വെറ്തെയിങ്ങനിരിയ്ക്കാണല്ല
ഉം അത് ശെര്യാണ് അത് നല്ലൊരൈഡ്യേണ് നമക്കത് പരിശ്രമിക്കാം.
അത്പോലെന്നെ എനിക്ക് തോന്നീക്ക്ണ് ട്ടോ നമ്മള് ഈ ഇംഗ്ലീഷൊക്കെല്ലേ ഇംഗ്ലീഷൊക്കെ ഒരുപത്ത് വേഡോ അല്ലെങ്കി ഒരു അഞ്ചു വേഡോ ഒക്കെ വെച്ചിട്ട് എല്ലോസം പഠിക്കണം
ഉം അത് ശരിയാണ് ട്ടാ അപ്പൊ നമ്മുടെ വെക്കാബുലറിയുമൊക്കെ കൂടൂലോ
ആഹ് വൊക്കബുലറി ശരിയാവാൻ ചെയ്യാന്നറിഞ്ഞേ നമുക്ക് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ നമ്മളെപ്പഴും സ്ഥിരം നമ്മള് നോക്കണ കൊറെ വാക്കുകളെക്കാളും പുതിയ പുതിയ കൊറെ വാക്കുകള് നമ്മൾ പഠിക്കും അപ്പതൊക്കെ ശരിയാവൂലെരിക്കും
ഉം അത് ശരിയാണ്
അങ്ങനെ അതോലെന്നെ വീട്ടിലെ കൊറച്ച് ജോലികളൊക്കെയെ സഹായിക്കണം
അതെ അപ്പൊ നമുക്ക് ഇച്ചിരി എന്താ പറയാ ഒരു ഉത്തരവാദിത്തം കിട്ടൂലൊ
അതെ ഇന്ന് മുതലെക്കോരോ ദിവസം ഓരോ നല്ല ശീലങ്ങൾ തൊടങ്ങിട്ട് നന്നായി കളയാം
ഉം അത് ശരിയാണ് ട്ടാ പിന്നെ നമ്മള് നമ്മുടെ മാതാപിതാക്കള് പറയാതെ തന്നെ ജോലിയെടുക്കണെയിലവർക്കൊരു സന്തോഷവാണല്ലോ അത് ശരിക്കിനും
അതെ ഞാന ദ്യമേതന്നെ വെള്ളം കുടിക്കണ ശീലങ്ങട് തുടങ്ങിയാലോന്നോർക്കാണ് കൊറച്ച് കൂടുതലായിട്ട്
ഏഹ് ഞാനത് വെച്ചോക്കുമ്പോ ഫോണുപയോഗിക്കണതൊന്ന്‌ കൊറച്ചാലോന്ന് ആലോചിക്കയാണ് എനിക്ക് എനിക്കതാണ് കൂടുതലും
എളുപ്പല്ല പക്ഷെന്നാലും ശ്രമിച്ചാ സാധിക്കും
ഉം അത് ശരിയാണ് പിന്നെ ഈ ചെറിയ മാ റ്റങ്ങളാണല്ലോ നമുക്ക് ഈ വലിയ എന്താ പറയാ വലിയ വലിയ ഫ് ഫലങ്ങളൊക്കെ തന്നെത് അപ്പൊ ട്രൈ ചെയ്തോക്കാ ചെറുതിൽ നിന്ന് തൊടങ്ങാം
അപ്പൊ ഈ അപ്പൊ ഈ ആഴ്ച നമുക്കൊരു ചലഞ്ച് വീക്കായിട്ട് അങ്ങട് പ്രഖ്യാപിക്കാം
പിന്നല്ല ഡീല് ഓക്കെയല്ലേ
പിന്നെന്താ ഇനിയൊരു വിഷയം പറ രാത്രി മുഴുവൻ സംസാരിക്കാ ഇനി സമയണ്ടല്ലാ ഇനി എന്ത് പറയണം പറയൂ
ശെരിയാല്ല ഈ ലോകത്തിലെ എല്ലാ ഒര് നിർബന്ധയിട്ട് പഠിക്കേണ്ട ഒരു എന്താ പറയാ ഒരു ലൈഫ് സ്കില്ല് ഏതാണ്ന്നാണ് നിനക്ക് തോന്നണേ
എനിക്ക് തോന്നണത് ഉം എല്ലാരും ആദ്യം പഠിക്കേണ്ടത് മറ്റുള്ളോരോടെ നല്ല റെസ്പെക്റ്റിലൊക്കെ ഒന്ന് സംസാരിക്കാൻ അതാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതൊന്നും പഠിക്കണം ഒരു പെരുമാറാനുള്ള ഒരു കഴിവുണ്ടാവണം
ഉം അതെ അതെ ട്ടാ പിന്നെ വേറെ എന്താ ഈ ഇതൊക്കെ പഠിപ്പിക്കണ സ്കൂളുകളൊക്കെ ഇണ്ടിട്ട ധാരാളവൊണ്ട് പക്ഷെ ഇതെന്താ ഈ നല്ല സ്വഭാവം എന്താ വീട്ടിലും അനുഭവത്തിലുമാണ് കൂടുതല് പഠിക്കുന്നത്
അത് ശെരിയാണ് ഒരു താങ്ക്സ് പറയാനും സോറി പറയാനും ഒക്കെ നമ്മളറിഞ്ഞിരിക്കണം അല്ലാ ണ്ട് എല്ലാം നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ മാത്രം പറ്റില്ല നമ്മുടെ വീട്ടില് നമ്മള് ശീലിച്ചിട്ടോള്ളവരാണെങ്കി അതൊക്കെ പറ്റും
ഉം അതുപോലെ തന്നെ ഈ ആരെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോ തന്നെ നമ് ക്ക് എടക്ക് കേറി പറയാതെയും കേൾക്കാൻ ക്ക അങ്ങനെയൊക്കെ പഠിക്കണ്ടേ
അതെ കേൾക്കാനറിയണ ആളുകളേൻള്ള കൂടുല്ലെല്ലാർക്കും ഇഷ്ട്ടം അങ്ങനെയാണ് ഞാൻ കേട്ടേക്കണത്.
ഉം പിന്നെ നിനക്കീ പുതിയ ആളുകളോടൊക്കെ സംസാരിക്കാൻ. എ എന്താ പറയാ ഈ കോൺഫിഡന്റ്ക്കെണ്ടൊ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ.
ആദ്യം കൊർച്ച് മടിയാണ് പക്ഷെ എന്നാലും. പരിജയം ആയാലും ഞാൻ സംസാരിക്കും പരിജയം നന്നായാലും സംസാരിക്കും അറിയാല. പക്ഷെ പരിജായി അങ്ങടൊന്ന് സെറ്റായി വെരാൻ കൊർച്ച് ടൈം പിടിക്കും.
ഉം എനിക്കു അതന്നെ ആദ്യം ഇങ്ങനെ കാണുമ്പം നമുക്കൊരു നാണം വെരൂലേ? അതയ്ഞ്ഞ് പിന്നെ പരിജയ പ്പെട്ടയ്ഞ്ഞാ ഒഫ് പിന്നെ നിർത്തൂല നിർത്താതങ്ങ് സംസാരിച്ചോണ്ടിരിക്കും.
അപ്പൊ അമ്മള രണ്ടേരും ഒരുപോലന്നാണ് ട്ടാ.
അതെ അതെ. പിന്നെ നിനക്കെന്തേലും ഹോബി ആ എന്തേലുണ്ടോ?
പാട്ടേക്കാനൊക്കെ ഇഷ്ട്ടോണ് പിന്നെ ചെലപ്പ ഈ സെയറിയൊക്കെ എഴുതും.
ഏഹ് ഡയറി എഴുതണ ശെരിക്കും നല്ല ശീലാൺട്ട പിന്നെ ഈ പഴയതൊക്കെ വായിക്കുംമ്പ ലൈക്ക് കൊറേ ഓർമ്മകളൊക്കെ വരൂല്ലേ?
അതെ അതെ ചെല ദിവസങ്ങൾ നമുക്കെങ്ങനെ മാറീന്ന് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പെയ്യാറുണ്ട് ഞാൻ. പണ്ടെഴ്തിയ ഡയറിയൊക്കെട്ത്ത് വായിച്ചോക്കും അതൊക്കെ കാണുംമ്പൊ അന്നത്തെ ദിവസം അങ്ങനേര്ന്നല്ലേ അങ്ങനേം നമ്മൾ ആലോയ്ക്കും.
ഉം അത് ശെരിയാണ് അതുകൊണ്ടെന്താണ് നമ്മുടെ ജോലി അത് മറക്കില്ലല്ലോ.
അതെ.
ഞാനാണെങ്കി ഈ എടക്കിങ്ങനെ ചെറിയ ടൂ ലിസ്റ്റ്ക്കെ എഴുതി വെക്കും ചെയ്യാനൊള്ള കാര്യങ്ങളൊക്കെ.
ഉം. അത് ശെരിയാ അത് എഴുതി വെക്കണത് നല്ലതാണല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടേന്ന് അത് കൃത്യായിട്ട് നമുക്കറിയാൻ പറ്റും.
അതെ ശെ പിന്നത് നമ്മള് ചെയ്ത് കഴിയുംമ്പോ ഒരു ട്ടിക്കൂട്ട് വെക്കും.
ഉം നിനക്ക്. പിന്നെ എന്തേലും എന്താ പറയാ ഇഷ്ട്ടൊള്ള എന്തേലും കാലാവസ്ഥ ഇണ്ടാ
പിന്നെ നമ്മടെ ഇപ്പഴ്ത്തെ സമയം മഴക്കാലം. ജനൽന്റെടുത്ത് ഇരുന്ന് ഒരു ചായക്കെ കുടിച്ച്. ഇച്ചിരി മിച്ചറൊക്ക തിന്ന് പാട്ടൊക്കെ കേട്ട് അതൊക്കെ ഇഷ്ട്ടല്ലാത്ത ആരാണുള്ള
ഉം എനിക്ക് അതേട്ടാ മഴക്കാലം ഭയങ്കര ഇഷ്ട്ടാ പക്ഷേല്ലേ ഈ ഒരു മഴ കാർണേ. പൊർത്തെർങ്ങാൻ ചെല സമയത്ത് പറ്റൂല്ല അത് മാത്രം എനിക്ക് വെഷ്മൊണ്ട്.
അതൊക്കെ ശെരിയാണ് എന്നാലും മഴ കഴിഞ്ഞിട്ടൊള്ള ആ ഒരു പച്ചപ്പും ആ ഒരു മണോക്കെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ട്ടാണ്.
ഉം അത് ശെരിയാണ്. അത് ചെൽപ്പോലെ ഈ നമ്മളെന്താ പറയാ ഈ പ്രകൃതീനൊക്കെ ആ സമയത്ത് നോക്കിയിരിക്കുമ്പേ നമുക്ക് മനസ്സിനെന്താ ഒരു ശാന്തായിട്ടൊള്ള ഒരു അന്തരീക്ഷം തന്നെ കിട്ടൂല്ലേ. ഒരു സമാധാനം അത് പറയാ.
അതോണ്ടായിരിക്കൂല്ലെ പലർക്കും ഇങ്ങനെ യാത്രയൊക്ക പോവാൻ ഭയങ്കര ഇഷ്ട്ടം.
ഉം അത് ശരിയാൺട്ടാ ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾല് അല്ലെങ്കി പുതിയ ആളുകള് അല്ലെ എന്താ പറയാ. ഈ പുതിയ പോല അ അനുഭവങ്ങളൊക്കെ ഇണ്ടാവൂലേ അതൊക്കെ നമ്മളെ കൊറേ പഠിപ്പിക്കും ഇങ്ങനത്ത
ഉം അടുത്ത അവധിക്കാലത്ത് എവിടേലൊക്കെ പോവാൻ പറ്റിയാ നന്നായിരുന്നു.
അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടന്ന് വെച്ചാ കാശ് സേവെയ്ത് വെക്കണം പണം സേവെയ്യണ്ടേ അന്നാലല്ലേ പോ കൊട്ക്കൂ.
ഹാ ഹതാണ് ഏറ്റവൂം വല്യ ടാസ്ക്.
ഉം അതാണ് ശരിയെന്നാ ഞാനെ ഒരു ചെറിയ ചോദ്യം ചോയിക്കട്ടെ
ഉ ചോയ്ക്കി
നിന നിനക്കേ ഒരു ദിവസം മുഴുവൻ ഫോൺ ഇല്ലാതെ കഴിയാൻ പറ്റോ ഉഹും
ആദ്യം ചിലപ്പോ കുറച്ചു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നിക്കും പക്ഷെ എനിക്കൊരു നല്ല പുസ്തകോ നല്ല കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കി എനിക്കതൊരു പ്രശ്നമേ അല്ല
ഇല്ലേ ശരിക്കനും
ഉം
ആല്ലെ എനിക്ക അങ്ങനെന്നെയന്ന് തോന്നണേ ചെറുതായിട്ട്
ഉം എന്നാലേ നമുക്ക് ഇനി വേറരു കാര്യത്തിനെ പറ്റി പറഞ്ഞാല ഈ നമ്മുടെ പൈ സ സേവ് ചെയ്യുന്നതിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം
അത് അത് ശരി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് കേട്ടോ നീ പറയ്
എനിക്ക് തോന്നീക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് പൈസ സേവ് ചെയ്തു വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പാരൻറ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ നമ്മുടെ പൈസേന്ന എടുക്കാം
ഉം അത് അത് നീ പറഞ്ഞതിനോടെ ഞാൻ എന്താ പറയാ ഞാൻ ഏ ഞാൻ സമ്മതിക്കുന്നു എന്താന്ന് വച്ചാൽത് ശരിക്കുള്ളള്ളരു കാര്യമാണല്ലോ എന്ന് വെച്ച് നമ്മളീഈ പോരൻസ് ന്റെ പുറകെ തൂങ്ങി തൂങ്ങി പിടിച്ചച്ച് പോകണ്ട ആവശ്യമില്ലല്ലോ
വല്യയ പൈസൊന്നും വേണ്ട ചെറിയൊരു തുകയാണെങ്കിലേ ദിവസം ഒരു പത്ത അല്ലങ്കത് ഇരുപത് രൂവ വച്ച്മാറ്റി വച്ചാലും മതി മാസ അവസാനം ഒരു പൈസയാവും
ഉം അത് ശരിയാണ് അത് നല്ലൊരു കാഴ്ചപ്പാടാ ശെരിക്കനും അത എല്ലാ കുട്ടികളും അങ്ങനെ വളർത്തിയെടുക്കണം
ഒരു ചെറിയ പിഗ്ഗി ബാങ്ക് വാങ്ങിച്ചാലാന്നൊക്കെ വിചാരിക്കാണ്ട്
ഉം എനിക്ക് ആഗ്രഹം ഒണ്ട് പക്ഷെ ഒന്നും കിട്ടല്ല ഇപ്പ ഇപ്പൊ ഫ്രീ ബസ്സ ഒക്കെ ആക്കിയ തുകൊണ്ടേ എനിക്ക് വലിയതായിട്ട് ചില്ലറൊന്നും കിട്ടണല്ലോ കാശും കിട്ടള്ള
അതെ പണം നമ്മള് കൂടണ കാണുമ്പം നമുക്ക് പിന്നേം പിന്നെം സേവ് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്രസ്റ്റും കൂടും
ഉം അത് ശരിയാ അതെ ഞാൻ പോട്ടേട്ടാ ഞാനിപ്പോ വരെ ഫുഡ് കഴിച്ചിട്ടില്ല പോയി കഴിച്ചിട്ട് വരെ
ആഹ് ഓക്കെ ഓക്കെ ശരി ബൈ
ശരിയന്ന